ഹലോ ആ കേൾക്കുന്നടാ
ഹലോ എന്തൊക്കെയണ്ട് വിശേഷക്കെ ആ കേൾക്കുന്നുണ്ടോ
സുഖം ആ കേക്കുന്നുണ്ട് ഒന്ന് ഡിലേയാന്ന് ന്തോന്ന സംസാരം വരുന്നത്
ആ അതെ അതെ അതെ ഫസ്റ്റ്ന്നോ കേൾക്കുന്നില്ല അപ്പൊക്കെയാണ് കൊഴപ്പല്ല ആ ഓക്കെ പിന്നെ എന്ത്‌ണ്ട് വിശേഷങ്ങളൊക്കെ സുഖാണോ
ഓ സുഖം എന്താണ്ട്
സുഖായിട്ട് പോകുന്നുണ്ട് തപ്പൊന്നുമല്ല ഇല്ലല്ല ഫുഡ് കഴിച്ചില്ല നിങ്ങള് കഴിച്ചോ
ഞാൻ കഴിച്ചു ഞാൻ നേരത്തെ കഴിക്കും ഞാൻ കഴിക്കുന്ന ദിവസങ്ങളിൽ നേര ഇടിക്കും ഞാൻ ഒരു ഏഴര ഏഴ മണി അതൊക്കെ ആമ്പോഴത്തേക്ക് ഞാൻ കഴിക്കും
നൈറ്റ് ഫുഡ്
ആഞാൻ സ്മൂത്തി അടിച്ചു കുടിച്ചു
സ്മൂത്തിയോ ഓ ഹെൽത്തി ആണല്ലേ
പിന്നെ ഭയങ്കര ഹെൽത്തിആ വില്ലയ അല്ലിട്ടണ്ട് എല്ല വേറെ എന്തെങ്കിലും കാണപ്പ അങ്ങോട്ട് കവന്ന വീഴു
അതാണ് കൃഷ്ണ സാധാ ചോറും കറിയും ഒക്കെ ഏണന്നുണ്ടങ്കിൽ അന്ന് ഭയങ്കര ഡയറ്റ് ബാക്കിയുള്ള സ്പെഷ്യൽ ഫുഡ്സ് ഒക്കെ കണ്ടാ പിന്നെ ഡയറ്റും ഇല്ല ഹെൽത്തും ഇല്ല
ഇല്ല ഇല്ല അത അവസ്ഥ അന്റെ ഇടയ്ക്കുള്ള മധുരങ്ങളും ഒക്കെ തിന്ന് വയറൊക്കെ ചാടും ഒന്നും വൈ നാണകേട്
എവിടെ നിങ്ങള് സ്കെൽറ്റല്ലെ
ആ പിന്നെ
ആ പിന്നെന്നല്ലല്ലോ ഞാൻ സ്റ്റാറ്റസ് ഒക്കെ കണ്ടപ്പോ നിങ്ങള് സ്കൽറ്റാ ഏ പിന്നെന്താ തീർച്ചയായിട്ടും
ഏ എന്റെടുത്ത് എല്ലാരും പറയുന്നങ്ങച്ച വലിയ വണ്ണം ഇല്ല എന്ന് പറയും പക്ഷെ എന്നാലും നമ്മക്ക് അറിയല്ലേ വയറൊക്കെയുണ്ട് ആ അത് പറ്റണ്ടേ പിന്നെ മൂക്കുമുട്ടെ തിന്നേ വേണം കനം കുറേം വേണം ആ എനിക്കാണെങ്കിൽ എനി പാതിരാത്രയൊക്കെ ഭയങ്കര താല്പര്യ തിന്നാൻ അതും പൊറോട്ട ഇറച്ചിയും ആ
ആ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണും അതെ അതെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴാണെ ങ്കിലോ
ആഹ തോന്നത്തില്ല അതും പാതിരാത്രിയൊക്കെ തിന്നിട്ട് എന്തേലും കിടക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ശരീരത്തത് പിടിക്കും
അതെ അതെ അതെ വേറെ ആ ജോലി കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ
കഴിക്കുക നേരെ കിടക്കുവ അതല്ലേ ചെയ്യുന്നോള് ഒന്ന് അങ്ങോട്ടും അങ്ങോട്ടും നടക്കത്ത പോലുംല്ല
അതെ അതെ വേഗം തിന്ന കിടന്നുറങ്ങാ അതല്ലേ പരിപാടി
അതാ പുള്ളരെ ഉറ ഒണരുന്നതിനു മുമ്പ് കഴിക്കുവാ കിട
ആഹ നല്ല പരിപാടിയാ
ആഹ
പിന്നെ ഉം എന്തായി കുട്ടികളുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ
പുള്ളര് ഒരാള് ഇരുന്ന് ഹോം വർക്ക്‌ എഴുതുന്ന് ഒരാള് അറബ് വായിക്കുന്നു
ആഹ ആഹ
ഉം അവിടെയോ
അവിടെ ഇവിടെതാ ബുക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഏ ആങ്ങളുടെ മോൾക്ക് പ്ലക്കാർഡ് ഉണ്ടാക്കാനുണ്ട് ആന്റി ഡ്രഗ്സ് ഡേന്റെ അപ്പൊ അതിനെ ഹെല്പ് ചെയ്യാൻ വേണ്ടീട്ട് മകൾ കേറീയിട്ടുണ്ട് എന്തെങ്കിലും ഒന്ന് കേൾക്കാൻ കാത്തിക്കല്ലേ അവര്താണ്ട് എസ്കേപ്പ് ആവാനെ പഠനം
ആഹ
പഠിക്കന്ന് പറയുമ്പോ ഭയങ്കര മടിയാ
മടിയാണ് അതെല്ലാം അത് തന്നെ ദാ ഇവിടെയും ബുക്കുകൾ പറക്കി എണ്ണി എണ്ണി ഇരിക്കുന്നേള്ളൂ എത്ര നേരം കൊണ്ട് ഞാൻ പറയുന്നത് ഞാൻ എന്നിട്ട് ഫോൺ വരുന്ന മുമ്പ് ഞാൻ പറഞ്ഞതാ ഫ്രണ്ട് വിളിക്കന്ന് ഇതേപോലെ പെട്ടെന്ന്എഴുതു ഞാൻ വന്നിട്ട് ടൈം ടേബിൾ ഒതുക്കാന്ന് പറഞ്ഞു
ഉം ഇവിടെഇത് തന്നെ ഒന്ന ബുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്താ പിന്നെ അന്നത്തെ പഠനം കഴിഞ്ഞു ജെസ്റ്റ് എന്തെങ്കിലും ഒക്കെ എഴുതാനുള്ളത് ഹോം വർക്ക് എഴുതാനുള്ളത് എഴുതി കഴി ഞ്ഞാല് പഠനം തീർന്ന്
ആ നമ്മൾ അതേന്ന് പറഞ്ഞു ഇങ്ങനെ അലച്ചൊണ്ടിരിക്കണോടെ എഴുത് എഴുത് എന്നും പറഞ്ഞൊണ്ട് ഇങ്ങനെ ഇരിക്കണം എല്ലാ അത് തന്നെ നമ്മളകിടന്ന് അലക്കും പിന്നെ നമ്മള് ഒന്ന് ദേഷിച്ച പിന്നെ മോങ്ങും ഇതൊക്കെ തന്നെ തീരെയും ചെയ്തു
എല്ലാത്തിനും ഒരേ സ്വഭാവം തന്നെ
ആഹ പിന്നെ ഇനിപ്പ രാത്രി എന്തോ കഴിക്കൻ എന്തോ ചോറാ കാപ്പിയാ
ഇന്ന് ഗോതമ്പ് ആണ്
ഗോതമ്പോ എങ്ങനാ പുട്ടുണ്ടാക്കോ അതോ ദോശയൊ
അല്ല ഗോതമ്പ് കുത്തിയിട്ട് ഉരലിലിട്ട് കുത്തിയിട്ട് നമ്മളെ വേവിച്ചിട്ട് തേങ്ങ ഇതൊക്കെ ഇട്ടിട്ട് ചെയ്യൂലേ
അറിഞ്ഞൂടാ പുഴുങ്ങും
ആഹ പുഴുങ്ങൂലെ നമ്മളെ ഗോതമ്പ് ആ അതിന്റെ അതിങ്ങനെ ഒരലിൽ ഇട്ടു
അതിന്റെ ഉമ്മി കളയാനാ
ആ അതെ അതെ അതെ ആ പിന്നെ നമ്മളത് പുഴുങ്ങി കഴി പില് നല്ല വലുതായിട്ട് നല്ല നല്ല ടേസ്റ്റ് അതെ അതെ അതെ നല്ല ടേസ്റ്റാ
ഉ
പിന്നെ അതിലേക്ക് തേങ്ങ അതല്ലെങ്കില് ചെറിയള്ളി തോ്പിച്ചിട്ട് ഇടാ എങ്ങനെയും ചെയ്യാം അങ്ങനെ ഇട്ടാലും തേങ്ങ ഇടയും ചെയ്യാം
ല്ലോല്ലാരോ അങ്ങളൊന്നും ഒന്നുംല്ലയ
ഇങ്ങെ ആ ആ മടിയും പിടിച്ചിരുന്നോളെ അവിടെ
ജാാനതന്നും കേട്ടിട്ട് പോലല്ല
ആഹ അതെ അതെ ആണോ പക്ഷേ ഇപ്പൊ പിന്നെ ഒരലിലിട്ട് ഇടിക്കൊന്നും വേണ്ടട്ടോ നമ്മളെ ആ മില്ലുണ്ട
മില്ലി കൊടുത്ത്
മില്ല് കൊണ്ടപ പോയാൽ തന്നെ അവര്ന്നെ റെഡിയ ആി്
തി ആക്കി തരാ ഞങ്ങള് പക്ഷെ അവിലേസൊടിന്ന്റിയാവോ മറ്റേ ഈ അരി എന്ന എന്നെ പൊടിപ്പിച്ച് ആ ബിലൂസ് പൊടി ആഹ അതിന്റെ പൊടി ഉണ്ടല്ലോ അത് നമ്മള് ചെയ്യാം ആ അത് നമ്മള് ചെയ്യാം
അങ്ങനെ ചെയ്യൂ അല്ലെ
ആഹ അത് ചെയ്യാം ആ എല്ലാം ഈ ഗോതമ്പന്റെ കാര്യം അറിയത്തില്ല ഏട്ടാ അതാ അിലേസോട് ഇഷ്ടവാ ആ
എന്താണ്ട സ്മൂത്ത്ണ്ടാക്കിയ
സ്മൂതി ഓട്സും പിന്നെ റോബസ്റ്റ പഴയ പഴ പഴയ പഴവും പിന്നെ ആഹ പിന്നെ ഹാഫ് ആാപ്പിളും
അ ഉ നൈറ്റില് അങ്ങനെ തന്നെയാണ് അവസ്ഥ മൂത്തിീനെയണോ കഴിക്കല
എന്നൊന്നും ഇല്ല ആ ഇന്ന് ചോറും മീൻകറിിയ അതൊണ്ട്
ആഹ
തോന്ന് ആയത്ോ അതന്നെ തോന്നുന്ന ല മക്കള് ചോറ് തന്നെ കഴിക്കുന്ന
എത്രയല്ലാ പഠിക്കുന്ന
അവര് ഒരാള് മൂന്നിലും ഒരാൾ ഒന്നിലും
ഒന്നിലോ മൂന്നിലോ
ആഹ ഏർ മുഹറത്തിന്റെ അവധി മാറ്റിന്ന് പറയുന്ന ആണോ
അറിയില്ല ആണോ
ആ ഇന്നിപ്പ ട്യൂഷൻ വീട്ടിൽ പോയപ്പെ ഇങ്ങനെ പറയുന്ന കേട്ട് മറ്റന്നാ അല്ലാരരുന്ന അവധി കൊടുത്തിരിക്കുന്ന കലണ്ടറിില്
ഫ്രൈഡ അല്ലേ വരിക മോഹറം പത്ത്
ആ അത് കലണ്ടറിൽ കൊടുത്തിരിക്കുന്നത് വ്യാഴാഴ്ച
വ്യാഴാഴ്ച്ചായിരുന്നു
ആഹ വ്യാഴാഴ്ചയായിരുന്നു ബാങ്ക് ഹോളിഡേ എന്നൊക്കെ പറഞ്ഞഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു
ആഹ ആഹ ആഹ അത കലണ്ടറിൽ ആ മാറുന്നത് ആ മാസം കാണുന്നതിനനുസരിച്ചല്ലേ വരാ
അവധി എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കാരണം സാധാരണ നമുക്ക് കലണ്ടറിന്റെ അവധിയല്ലേ വരുത്തുള്ളൂ
അല്ല കലണ്ടറി ഇതിനനുസരിച്ച് കറക്റ്റ് ആണെങ്കിലേ അങ്ങനെ വരുുള്ളു അല്ലെങ്കില് ആ മോഹർണം ഗവൺമെന്റ് അവധി വരുന്നത് മോഹറം പത്തിനാണല്ലോ അത് നമ്മെ മാസം കാണുന്നതിനനുസരിച്ച് ചേഞ്ച്
ആഹ ആഹ
അങ്ങനെ ചെയേഞ്ചാവും കലണ്ടറിില് ഒരു ഏകദേശം കണക്കല്ലേ കൊടുക്ക
കണക്കാ കൊടുക്കുന്നു ആ ആ ഇന്നപ്പോ ട്യൂഷന് പോയപ്പമം ഇങ്ങനെ പറയുന്നട്ട്
ട്യൂഷന് പോകുന്നുണ്ടോ മക്കളെ
ആഹ പോുന്നുണ്ടടാ
അല്ല അല്ലാതെ ഇവിടെ ഇരുത്തി പഠിപ്പിക്കാന നട ഉം രണ്ടുപേരും ഒരിടത്ത്ു തന്നെ നമ്മള് പഠിക്കാൻ കയറ്റുമ്പ ഇവരെ സൈറിന്നങ്ങ് ഭയങ്കരമായിട്ട് മുഴങ്ങും അങ്ങനെ മുഴങ്ങുമ്പോ താഴെ ഓൾഡ് പീസുകളൊക്കെ പിന്നെ കമന്റുകൾ പറയാൻ തുടങ്ങി
അത് ശരിയാണ് നമ്മൾെന്തേലും പറയുമ്പോഴക്ക് അവർക്ക്
ആഹ അതാ! അപ്പൊ അത് എന്റെ മക്കകാണെങ്കി പിന്നെ അതൊക്കെ കേൾക്കുമ്പകുറച്ച് കുച്ചും കൂടെ എന്നെ ഒന്നും കൂടെ കേൾപ്പിച്ചാൽ കൊള്ള- എന്നുള്ള രീതി അവര ഒന്നും കൂടെ സൗണ്ടിട്ട് കരയും. അങ്ബാസ് കൂടും അപ്പൊ ഞ- പേര് പറയുമ്പോ എവിടെത് ചിരിക്കു ഏ അപ്പഴ ഞാൻ വേണ്ട അഞ്ഞൂറ് രൂപ പോയ- ന്നാലുംവേണ്ടയില്ല സ്വസ്ഥത ഉണ്ടല്ലേ
അതെ അതെ അതഐ ശരിയയാാണ്
ഏ ട്യൂഷൻ അഞ്ച് മണി തൊട്ടാടാ അഞ്ച് മണി തൊട്ട് ഏഴര വരെ! ഇല്ല കൊറച്ചു ദൂരമുണ്ട്. ഉം. അഞ്ച മണി തൊട്ട്ഏഴര വരെ! ഞാൻ വണ്ടിയിലങ്ങ് കൊണ്ടാക്കും.
ആ ആ നിങ്ങള് ഓടിക്കുവോ?
ആഹ് ഓടിക്കും!
ഫു
ഉം ആഹ്!
ആ ആഹ്! പിന്നെ റിട്ടേൺ എടുക്കാൻ പോകുന്നതാണോ? അതോ കഴിഞെൻ്റെ ശേഷം ഒരുമിച്ച് വരിക?
അല്ല റിട്ടേൺ എടുക്കാൻ പിന്നെ പോവും. പിന്നെ മൂന്നു മണിക്കൂർ ഇരിക്കൂല്ലോ. അഞ്ച് മണി തൊട്ട്! ഏഴര വരൊക്കെ എടുക്കും. നാലേ മുക്കാലൊക്കെ കഴിയുമ്പോ ആ ഒരു വീട്ടിലാ! ഇത് ഒരു ടീച്ച്ഒരു ടീച്ചർ ആണ്.
ആഹ ആഹ ആഹ്!
ആ ഒരു സ്കൂളിലെ ടീച്ചറും കൂടെ അപ്പൊ?
ആണോ?
ആഹ്!
ഫിയ ഒക്കെ വരുന്നത് ഒരു മാസത്തിന് ഒരാൾക്ക്!
ഒരു മാസത്തേക്ക് ഒരാക്ക് വരുന്നത് മൂത്താക്ക് വരുന്നത്! ഇരുന്നൂറ്
എഴുന്നൂറാ?
ആഹ്! ഇളയാക്കെ അഞ്ഞൂറ്റ അമ്പത്..
ആ ആഹ് പാസ്.
ആ ക്ലാസിന്റെ ഡിഫറൻസും പിന്ന ഐ സി എ സി ബുടാ താ!
ആ ആഹ് ആ് അതെ അതെ!
അപ്പൊ അതനുസരിച്ചും കൂടാ സി ബി എ സി യെക്കാളും ആ ഐ സി എസി സിലബസ് ആപ
ആഹ് ആഹ് സിവിയസ്!
ആ ഒന്നും കൂടെ ഹൈ ആണ് അതനുസരിച്ചും കൂടെ വാങ്ങിക്കാം അനുസരിച്ച് വാങ്ങിക്കും അവര് ഏ പിന്നെ പിന്നെ വേറെന്തൊക്കെയാണ്?
വേറെന്താ ഇങ്ങനെ പോകുന്നു. സുഖായിട്ട് പോകുന്നു. വീട്ടിലാ രൊക്കെയള്ളത്? ആ ഇന്ന് രാവിലെ ഒരു മഴയ ഉണ്ടായിരുന്നു. ഒരു ഒമ്പത് മണി വരെക്കും ആണോ? ആഹ വൈകിട്ടുണ്ടായിരുന്നു ചെറിയൊരു മഴ. മഴാന്ന് പറയാ അത്ര വലിയ സ്ട്രോങ് ഒന്നുമല്ല. ചെറിയൊരു ചാറ്റില് മഴ ആയിട്ടു.
ന്ന് ചാറ്റൽ മഴ!
ആണോ? ആ ആ് ഇവിടെ വലിയ സ്ട്രോങ് ഇല്ലാതെ പെട്ടെന്ന്! തീർന്നു പോണ ഒരു മഴ.
ആ ശരി! ആ് ഇവിടെ ഞാൻ ഈ പിള്ളരേയും കൊണ്ട് ഇറങ്ങുന്ന ടൈമിലായിരുന്നു ട്ടാ
ഓ! അതെ അതെ ഏകദേശം ആ ഒരു സമയം തന്നെയാണ്. അഞ്ചര ആറു മണി! ആ ഒരു ടൈമി തന്നെ ആായിരുന്നു ഇവിടെ!
ഉം അങ്ങനെ പിന്നെ ഇവിടെ അഞ്ചരക്കല്ലേ എടാ ഇവിടെ അഞ്ച മണിക്ക് മുമ്പ് പോയത് അഞ്ച മണിക്ക് മുമ്പ് എത് ഇവിടെ ആഹ
അവിടെ ഒരു അഞ്ചരയ്ക്ക് ശേഷാണ് പെയ്തത് ഉം വലയ സ്ട്രോങ് ഒന്നുമല്ല ചെറുതായിട്ടൊരു മഴ ഏ അതോ പറയാണ്ടോ വീട്ടിനകത്തിരിക്കണമെങ്കില് വ അതെ ഇ മഴ പെയ്താലും നമുക്കൊരു തണു കേളിക്കുന്നില്ല
അത് അത്രയും ഇതായി കിട
എന്താ അറിയില്ല അതെ എപ്പഴും ഭയങ്കര ചൂടായിട്ടിരിക്കയാണ്
ആ ആമാതിരി ചൂടാണ അടിക്കുന്നത് ഓ ശരിയടാ
ആ ഒരു മിനിറ്റ് ഞാപ്പ വിളിക്കാം
ആവ